ലോ ആ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ ആ സുഖായിട്ടിരിക്കയാണോ വീട്ടിലെല്ലാവർക്കും സുഖക്കൊയാണോ
ആഹ് സുഖാണ് അവിടെ സുഖമാണോ
ആ ഇവിടെയും എല്ലാർക്കും സുഖമായിട്ട് നല്ല രീതിയിരിക്കാം പിന്നെ ഇന്നത്തെ ദിവസക്കെ എങ്ങനെ ഇണ്ടായിരുന്നു
ഇന്നത്തെ ദിവസം വലിയ കൊഴപ്പില്ല കുറച്ച് ക്ഷീണുണ്ട് ആർ പിന്നെ ഒക്ക ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് കൊറച്ച് കഴിയുമ്പോ കെടക്കണം അവിടെയോ
ആ ഇവിടെ ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൊറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരിക്കും അപ്പൊ പിന്നെ അവധിയും കൂടെ ആയതൊണ്ട് ഉള്ള സമയൊക്കെ കൊറച്ചിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പോവാ കുറച്ച് കഴിഞ്ഞ എന്തായാലും വർക്ക് ഒക്ക ഇണ്ടാവൂല്ലോ അതുവരെ എങ്ങനെ റിലാക്സ് ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നു പിന്നെ വീ
ഫുഡ് എന്തായിരുന്നു?
ആഹ് ഇന്ന് ഫുഡ് ആ ഇന്ന്. ആ ഇത് കഞ്ഞി ഇണ്ടായിരുന്നു പിന്നെ കൊറച്ച് ചിക്കൻ ഫ്രൈക്കായിരുന്നു ഇന്നലെ രണ്ടസം മൂന്ന് ദിവസായിട്ട് നമ്മൾ മൊത്തവും ഈ മീറ്റൊക്കെ കഴിച്ചിട്ട് നല്ല ഇതാ അപ്പം വായക്കൊരു ഇത് രുചിയാണില്ലേ കഞ്ഞി വെക്കാച്ച അപ്പൊ പിന്നെ ചിക്കനും കൂടെ ബാക്കി ഇരുന്നതും ഫ്രൈ ചെയ്തു പിന്നെ അച്ചാറ് പപ്പടം ആഹ് ഇട്ട്
ഉം എന്നാലും നല്ല ഫുഡാല്ലേ
ആഹ് ഇതിപ്പോ വീട്ടിലിക്കുന്നൊണ്ട് ഇപ്പം നല്ല രീതിയിലുള്ള ഫുഡാ പിന്നെ പെരുന്നാളിനൊക്കെ ആമ്പോ നമുക്ക് അവിടുന്നും ഇവിടന്നൊക്കെ പൊതിയൊക്കെ കിട്ടൂലോ
നല്ലായിരുന്നു
പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല ഓൾറെഡി രണ്ടെണ്ണം കഴിഞ്ഞ പെരുന്നാളിന് എടുത്തത് കൊണ്ടത് അങ്ങ് ഇടാന്നൊക്കെ വെച്ചു പിന്നെ മാളര് കല് കല്യാണ ഉണ്ട് റിസപ് ക്ഷന്ണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാള് ഒരു കല്യാണുണ്ട് അത് രണ്ടും ആണ് പോവാൻ വേണ്ടിയിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോ ഒരു ഒരാഴ്ചയായി കാണും പിനി അതിന് പോവാനുള്ള ത- തത്രപ്പാടിലൊക്കെയ അവിടെ മാരേജോ ഫംഗഷൻ എന്തെിലും ഉണ്ടോ
കൊറ ആയി മാരേജിനൊക്കെ പോയിട്ടില്ല ഇപ്പൊ നിലവിൽ അങ്ങനത്തെ പരിപാടികളൊന്നും വരാറില്ല എട ഇപ്പോള ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു പക്ഷെ പോവാൻ പറ്റിയില്ല വേറെ എന്തോ തിരക്കില് പെട്ടുപോയി ഞാന്
ഓ ഈ മാരേജില ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് ഇപ്പൊ പോയി വരുന്നതിലൊക്കെ
പോയിവരുന്ന നമുക്കിപ്പോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മാരേജ് അങ്ങനെുള്ളതിന് പോകാനാണ് ഏറ്റവും ഇഷ്ടം അല്ലെങ്കില് ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങനെയുള്ളവരൊക്കെ ആവുമ്പോൾ നമുക്ക് അറിയാവുന്ന നമ്മുടെ കസിൻസ് ഒക്കെ ആയിരിക്കല്ലോ അവിടെ കൂടുതൽണ്ടാവുക അപ്പൊ അവരിപ്പോ ഇങ്ങനെ ചില്ല് ചെയ്യ ഒരുമിച്ച് ഫുഡ് അഴിക്ക ഫോട്ടോസ് എടുക്ക അവരപ്പോ ഇങ്ങനെ തമാശൊക്കെ പറഞ്ഞിക്ക അങ്ങനെ അത്ര അതായത് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് ഉള്ള ആളുകൾ ആയിട്ട് ഒരുമിച്ച് ഫംഗഷന് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം
ഉം ആ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാനും അത് തന്നെയാണ് നോക്ക പക്ഷെ ഇപ്പൊ അങ്ങനെ കസിൻസ് കാര്യങ്ങളൊക്കെ ക്കെ വേറെ ഏതോ കാര്യത്തിലൊക്കെ പുറത്തൊക്കെ ആയിട്ട് നിക്കുന്നുണ്ട് എനിക്ക അങ്ങനെവിടെ ആരുല്ല പിന്നെ മെയിനായിട്ട് ട്ട് ഞാൻ പോകുന്ന കുറച്ച് കല്യാണ ബിരിയാണി വേറൊരു ടേസ്റ്റല്ലേ അത് നമ്മളെ കടേന്ന് വാങ്ങി ക്കുന്ന പോലെ ഇരിക്കൂലലല്ലോ അപ്പൊ അത് കഴിക്കാനാ മെയിനായിട്ട് പോവാ നല്ല ടേസ്റ്റ പിന്നെ ഏ നമുക്കേ റ്റവും അടു അടുത്തുള്ളോര് ആ ഏറ്റവും അടുത്തുള്ള റിലേറ്റീവ്സിന്റെ കല്യാണ ആയിട്ടും പോവാ
ആ
ആ പിന്നെ ആ ഹലോ
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആ പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും നാട്ടിൽ തന്നെയാണോ അതോ ദൂരെയൊക്കെയാണോ എങ്ങനാ
അതെ ദൂര ഉള്ള ഫ്രണ്ട്സ് ഉണ്ട് ആ കുറച്ചടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട് അതായത് അടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും കാണാൻ പറ്റത്തില്ല അല്ല ഓരോ രുത്തർക്ക് ഓരോ പരിപാടിയുള്ള കാര്യങ്ങള് ക്ക്ണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോ ആ ആ അടുത്ത സുഹൃത്തുക്കളൊന്നും അടു ഏ ഇവിടെ അടുത്തടുത്ത താമസം അങ്ങനെൊന്നുംല്ല ആ കുറവാണ് അങ്ങനുള്ളവര്
ആ അവരൊക്കെ നല്ല രീതീല് മിസ് ചെയ്യുന്നുണ്ടോ
പിന്നെ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കി ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുള്ളു അപ്പൊ അവര് തന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാനാണെങ്കിലും കാണുന്നെയാണെങ്കിലും നല്ല ടൈം എടുക്കുകയും കുറെേ നാളുകൾക്ക് ശേഷം അങ്ങനെയൊക്കെ ആയിരിക്കും.
ഉം അവർക്കും വർക്ക് ഉണ്ടാവൂലോ അല്ലേ?
ആ അതെ അതെ
ഉം ഉം പിന്നെ വെറുതെ ക്കെ ഇരിക്കുമ്പോ എന്താണ് പൊതുവേ ചെയ്യാറ്? എന്തേലും ഹോബീസോ ഇൻട്രസ്റ്റോ കാര്യ
കൂടുതലും എനിക്ക് ഫോണില് സിനിമ കാണാനാണ് ഇഷ്ടം ഞാൻ ചെയ്യല് പിന്നെ ബുക്കൊക്കെ കിട്ടിയാല് വായിക്കും.
ആണോ ഏത് ബുക്കാ അവസാനം വായിച്ചേ?
ആ അവസാനം വായിച്ചത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷംന്ന് പറയുന്നൊരു നോവല്. ഒരു ഹൊറർ ആ ത്രില്ലർ എന്നൊക്കെ പറയാം.
ഓ മറ്റേ ബഷീറിന്റെ പ്രേമലേഖനം അതൊ ക്കെ വായിച്ചിട്ടുണ്ടോ?
ഓ അതൊക്കെ വായിച്ചിട്ടുണ്ട്. പ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ വായിക്കുവാരുന്നു നല്ല ഫണ്ണായിരുന്നു.
ആ എനിക്ക് പെട്ടെന്ന് ആ എനിക്ക് പെ ട്ടെന്നാ അതെന്തോ ഓർമ്മവന്ന് ഇങ്ങനെ നോവല് വായിക്കുന്നൊക്കെ പറഞ്ഞപ്പോ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഇങ്ങനെ സ് കൂളിലൊരു കുട്ടി ഇതൊക്കെ വായിച്ച്
അതേയോ
ഉം
തൊക്കെ രസാണ് ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്ന് വായിക്കാനും ഇങ്ങനത്തെ കൊറച്ച് കോമഡി കാര്യങ്ങളൊക്കെണ്ട് രസാണ് നമ്മളിപ്പം ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ അടുത്ത ഫ്രണ്ട് ഫ്രണ്ട്സിന്റൊപ്പം ഇരിക്കുമ്പം അത് കോമഡി ആയി
ഹ പിന്നെ എന്തെലും ഒരു കാര്യത്തില് ഇൻട്രസ്റ്റ് ക്കെ ഉണ്ടോ എന്തെലും ചെയ്യാനോ ലൈ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെലും പ്ലാൻ ഇണ്ടോ? പുതിയതായിട്ട് വല്ല ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനോ
ട്രിപ്പ് പോവാൻ ആഗ്രഹണ്ട് പിന്നെ മെയിൻ ആയിട്ട് എന്താ ഒരു ജോലി നോക്കണം അതൊക്കെ തന്നെയാണ്. നിലവിലെ ആഗ്രഹങ്ങൾ. ട്രിപ്പ് പോണം. അതൊക്കെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യുക.
ജോലി ഉണ്ടെങ്കിൽ പിന്നെ ക്യാഷിന് വേണ്ടി വേറെ
അതെ സയൻ അതാണ് പൈസയാണല്ലോ നമ്മുടെ ഏറ്റവും മീന്
ആ പിന്നെ ഫ്രണ്ട്സായിട്ട് പൊറ്ത്ത് പോവാം ട്രിപ്പ് പോവാം പിന്നെ ഒരു വിഷയല്ല ഇതൊന്ന്
അതെ താൻ ട്രിപ്പ്‌ പോവല്ണ്ടോ
ഞാനങ്ങനെ അധികം ട്രിപ്പ് പോവലില്ല എന്നാലും പറയത്തക്ക ഒരു വിധത്തില് പോവാറൊക്കെണ്ട് കൊർച്ച് അവിടെ ഇവടൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാറൊക്കെണ്ട് പിന്നെ എല്ലാരും കൂടെ ഒ ത്തിരുന്നൊരു ഒരുപാട് ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷെ അങ്ങനെ പൂവാനൊന്നും പറ്റത്തി
പ്ലാനിങ് നടക്കും പക്ഷെ അതാണ്
ഉം ബഡ്ജറ്റ് ആ ഒഴിവ്ല്ലായ്മ ഇങ്ങനെ പാട് കാര്യങ്ങള് വരും അതില് പല ട്രിപ്പും ക്യാൻസലാവ്ന്ന്ണ്ട് സന്ദർഭം ഒ ഒത്ത് കിട്ടത്തില്ല ഉം എല്ലാം ഒത്ത് കിട്ടുന്ന ഒരു സമയത്ത് നമക്ക് പോവാൻ വേണ്ടി നോക്കണം മാക്സിമം
മാക്സിമം നോക്
ഇപ്പഴല്ലേ പ പറ്റുള്ളൂ ഇപ്പം മാരേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ ഇതിനേക്കാളും ബിസി ആയി പോവും ലൈഫില് നമ്മള് പിന്നെ നമ്മളെ പിടിച്ച പിടിച്ചാ കിട്ടൂല
ഉം സിനിമെക്കെ കാണാൻ ഇഷ്ടമാണോ
ആ സിനിമയൊക്കെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഞാൻ ഒരുപാട് സിനിമ ഈയിടക്ക് ഇപ്പോ തിയേറ്ററിൽ പോയി കണ്ടു ദൃശ്യം മോഹിനിയാട്ടം
ഫാമിലി ആയിട്ട് പോയി കാണാറുണ്ടോ അതോ ഫ്രണ്ട്സായിട് ട്ടാണോ പോയി കാണല്
ഇവിടെ ഫാമിലിക്ക് പൊതുവേ സിനിമയോട് ഉമ്മാക്ക് എന്റെ മദറിന് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും വാപ്പാക്ക് ഇഷ്ടല്ലാത്ത കൊണ്ടന്നെ ഉമ്മ അങ്ങനെ കാണാൻ വേണ്ടിട്ടൊന്നും നിൽക്കാറില്ല. പിന്നെ എനിക്കിഷ്ടാ ട്ടാന്നറിയാം എന്നെ ഹ് എന്നെ വന്ന് പോയ്ക്കോ കണ്ടോ എന്നൊക്കെ പറയുകയും ചെയ്യും പ്രശ്നൊന്നുവില്ല പിന്നെ വാപ്പ ഇല്ലാത് കൊണ്ട് ഉമ്മ കാണാനും നിൽക്കില്ല അല്ലാതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും ആയിട്ടാണ് എപ്പോഴും തിയേറ്ററിൽ പോയി കാണുകയൊക്കെ ചെയ്യാ അതും ടിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മൂവി ഒരുപാട് ഫ്രണ്ട്‌സ് എന്തന്ന് വെച്ചാല് ഈ ഡിഗ് ഏ് ഞാൻ എന്റെ കോളേജ് സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളു പിന്നെ പൊറത്തോട്ടൊ- ഒക്കെപഠിക്ക് ക്കാൻ പോയപ്പോ അവിടെ കൊറേ നല്ല നല്ല കൂട്ടുകാരൊക്കെ കിട്ടിയത് എപ്പഴും കൂടെക്കെ ഇണ്ടാവുന്ന ആഹ് അങ്ങനെയൊക്കെ കൊറച്ചേരെ കിട്ടി
ഫ്രണ്ട്സിനെ കിട്ട്യാ പിന്നെ പറയണോ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടെങ്കിൽ ഫുഡ് അടിക്കാനാണെങ്കിലും സിനിമാണ ണെങ്കിലും ഒക്കെ
ആഹ് അതെ അതെ പിന്നെ നമ്മള് ഒരു മെന്റൽ ഹെൽത്തിനും ഭയങ്കര ഓക്കെ ആണ് ക്കഅവരുആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ് ത്‌ നടക്കാൻ ഇഷ്ടാ ഞാൻ അവരോട് ഭയങ്കര ഹാപ്പി ആയിരിക്കും എനക്ക്ങ്ങനെ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ പൊതുവേ വരാറില്ല
ആഹ് എന്ത് ഫുഡായേറ്റോം ഇഷ്ടം
ഫുഡ്ഡോ
ഉം
ഫുഡെനിക്ക് മന്തി ഇഷ്ടാണ് ബിരിയാണി ഇഷ്ടാണ് പക്ഷെ എന്നാലും മന്തിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫേവറിസം എനിക്കിണ്ട്
ആണല്ലേ നിക്ക് കൂടുതലും ഏ് ആഹ് ഇനിക്ക്- ആ മെയിനായിട്ടെനിക്ക് പുട്ട് ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ കൂടുതലും ഇഷ്ടം. പിന്നെ ബിരിയാണി ഭയങ്കരിഷ്ടാ.
ഓഹ് ഓഹ് ഇൻക്ക് എല്ലാം ഇഷ്ടാണ്
കല്യാണ ബിരിയാണിയൊക്കെ ആണെങ്കിലു ഭയങ്കരിഷ്ടാ.
ആഹ് അത് ഞങ്ങള് ഞങ്ങളൊക്കെ ആ ഒരു സൈഡില് പഠിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് ഇതുപോലിങ്ങനെ ഒരുപാട് ഫുഡുകള് വരും. അപ്പൊ കാറ്ററിംഗ് ഒക്കെ ഉള്ളതോണ്ട് ഒരുപാട് ഫുഡ് ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവരും അതൊക്കെ കഴിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ ബീഫ് ബിരിയാണിമ് ട്ടൻ ബിരിയാണിയൊക്കെയാണ് അ തിര വേറൊരു തരത്തിലവരുണ് ണ്ടാക്ക ഇറച്ചിച്ചോറന്നന്തോ അങ്ങനെയൊക്കെ പറയും. ഭയങ്കര ടേസ്റ്റ് ആണ് അവർടെ ഫുഡൊക്കെ കഴിക്കാൻ. അത് അങ്ങത്രേ ന ല്ല രീതിയിലൊന്നും ഇവിടെ ഈ സൈഡിലോട്ടൊള്ളവർക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുംന്ന് തോന്നുന്നില്ല പിന്നെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഭയങ്കര അറിയപ്പെടുന്നതൊക്കെയാണ് കഴിക്കുമ്പോഴൊക്കെ നല്ല
അതെയതെ ഉം-
ഉം-
പ്പം അങ്ങനെക്കെയാണല്ലേ കഥകള്?
ഉം പിന്നേ ആ ഒറങ്ങാൻ സമയായിട്ട് വരുന്നേള്ളൂ എന്നാ കെടന്നോ ശരിയെന്നാ.
കൊഴപ്പില്ല ചോദി ആ ആയിക്കോട്ടെ ശരി, എന്നാ പിന്നെ വിളിക്കാം.